ഓക്കെ.
ഹലോ കേക്കാമോ?
ക്കാ കേക്കാം.
ആ എന്തുണ്ട് വിശേഷം?
പിന്നെ നല്ല വിശേഷം. ഇല്ലേ ഈ പറയുന്നതന്നെ എനിക്ക് തിരിച്ച
അതെന്തെന്നാ പറഞ്ഞത്ആ അത് കൊഴപ്പമില്ല. ശവായി കഴിച്ചാൻ പോവും. അപ്പ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുനിനക്ക്?
എക്സാം എന്ന് വെച്ചാൽ കൊ കൊഴപ്പില്ല എന്ന് വിചാരിച്ച് എന്ന് വെച്ചാ ഭയങ്കര ഈസി ആയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു.
പക്ഷെ നമുക്ക് മാം പറഞ്ഞു തന്ന തന്നെ ചോദിച്ചല്ലേ?
ആ അവര് പറഞ്ഞു തന്നോണ്ട് കൊള്ളാം അല്ലെങ്കി കാണായിരുന്നു.
ആദ്യം അവര് കൊറേ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പിന്നെ അതിന്ന് പിന്നെ പതിനാലെണ്ണം പഠിക്ക ക്കാൻ പറഞ്ഞോണ്ട് കുഴപ്പമില്ലായിരുന്നു.
പക്ഷെ നമ്മള് ആദ്യമേ ആ പതിനാലെണ്ണം പഠിച്ചാൽ മതിയാ യിരുന്നു. നമ്മമ്മ ആദ്യം ആ പതിനാലെണ്ണം തന്നപ്പോ അത് അതങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. മറ്റേ വലത് കൊറേ പഠിക്കണ്ട ആവശ്യ ഇല്ലായിരുന്നു.
എന്നിക്കറിയായിരുന്നു. എന്ന് വെച്ചാ നമുക്ക് എക്സാം മാറ്റി വെച്ചത് ഒരു ദിവസം എക്സാമിന് മുന്നേ ല്ലേ? അപ്പ എന്തായാലും വര് കൊസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരിക്കുവല്ലോ? അപ്പൊ ഈ പതിനാല് ക്വസ്റ്റ്യൻസിനായിരുക്കു കൊസ്റ്റ്യൻ കൊടു ത്തിട്ടുണ്ടായിരിക്കാന്ന് ഞാൻ വിചാരിച്ചു.
ഞാൻ ഞാനും പഠിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞ ല്ല ഒരു വാട്ടർ ബെർത്തും ഒരു ലോട്ടസ് ബെർത്തും പഠിച്ചായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഇന്നലത്തന്നെ പഠിച്ചതാ. അതിൽ തന്നെ ആർ എം എൻ സി എച്ചും വൈറ്റൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സുംഒന്നും എനിക്കറി ഞുണയായിരുന്നു. തുറന്ന് നോക്കി യോന്ന് വെച്ചൽ നോക്കി പക്ഷെ എന്തരാന്ന് അറിഞ്ഞുകൂട പിന്നെ എന്തെിലും തള്ളാ വിചാരിച്ചു വന്നു.
വൈറ്റല വൈറ്റല ഇന്റികേറ്റേഴ്സില് ഞാന് എന്തിനൊക്കെ ഉണ്ടന്ന് നോക്കിട്ട് മാം അയച്ചു തന്നില്ലേ അതിലെന്തരൊക്കെ വേണമെന്ന്. അതിനെ ഞാൻ എടുത്തിട്ട് അതിനകത്ത് ത്ത് ഏതൊക്കെയാണ് ടെസ്റ്റിലു ള്ളത് അതെല്ലാം അടച്ച് ചാറ്റി പി റ്റിക്ക് കൊടുത്തിട്ട് ഈ ഹെഡിങ്ങിന്റെ ഐഡിൽ പറഞ്ഞിട്ട്‌ തരാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ആ മറ്റേ ആർ എം എൻ സി എച്ച് പ്ലസ് ഏയാ സാധനം ഉണ്ടല്ലോ? അത് ഞാൻ ഇതേ പോലെ ചാജി പിറ്റിക്ക്കൊടുത്തിട്ട് ഞാൻ ടെസ്റ്റിങ്ങനെ നോക്കി. നോക്കിയപ്പോൾകുറച്ച് പ്രോഗ്രാംസ് ഓരോന്നന്റെ അടിയിലും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ അടി ഓരോന്നന്റെ അടിൽ വരുന്ന പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ് അടിച്ചു കൊടുത്തപ്പം കറക്ട് ടെസ്റ്റിന്റെ തന്നെ ഒരു സിപ്ലിഫൈഡ് ആയിട്ടുള്ള സാധനം കിട്ടി. പിന്നെ അത് നോക്കി.
എനിക്ക് ചാർജി പി റ്റി ഇല്ലല്ലോ? അപ്പളത്തേക്ക് ചാറ്റി പിറ്റി ഉള്ള എന്റെ അമ്മച്ചീടെഫോൺ എടുക്കാൻ അമ്മക്കില്ലാത്ത കോള് വരക്കം ഇല്ല. ഞാൻ ഇന്നലെ അമ്മിയോ കോറിയോ ഡിഫറൻസ് ബിറ്റ് ബിനെക്കെ നോക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ ഫോൺ എടുത്ത് കൈ കോള് വന്ന് അമ്മ എടുത്തോണ്ട് പോയി. പിന്നെ ഞാൻ അതങ്ങ് മറന്നു അല്ലെങ്കി അതെങ്കിലും ഒന്ന് എഴുതായിരുന്നു. അതെനിക്ക് ഞാൻ എന്തൊരു പൊട്ട തെറ്റാണ് എഴുതി വച്ചേുന്നത്. എന്തരോ
ഞാൻ പിന്നെ പുണ്യയോൻ നേരത്തെ മറ്റേ എന്താ അമ്മനിയോണല്ല കോറിയോൻ നേരത്തെ അമ്പിളികൽ കോളിന്റെ വേറൊരു പേരാണെന്ന് എഴുതിയകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതി അമ്പുലിക്കൽക്കോ അതാ അമ്പുലിക്കൽക്കോട് കൊറിയോണ് അതിന്റെ എടെൽ വെരുന്ന എന്തെല്ലോ ഒരു സാധന വന്നു
പിന്നെ മറ്റേ പോസ്റ്റീരിയറും ആന്റീരിയറും ഞാൻ തിരിച്ചെന്തിരൊക്കെ കാണിച്ച് വെച്ചു
എന്തുരു പോണ്ടതല്ല
ഓ ഫോണ്ടൻ അല്ലേ അത് ഞാൻ വിചാര്ച്ചു ഞാൻ എങ്ങനെ ഞാൻ വിചാരി ച്ച് അതിന്റെ ആ ഫ്രണ്ടിലുള്ള സാധനം ആണ് താമസിച്ച് അടയുന്നത് ബാക്കിലുള്ള ആദ്യമേ അടയുന്ന് എന്തരൊ
ഓ അങ്ങാനെന്നാ ബാക്കി ക്ക്ലിള്ളത് ആദ്യം വേണെൽ ഫ്രണ്ടിലെത്തെയ്നെ എത്തനും കൊറെ നാൾ കൊർച്ച് നാൾ എട്ക്ക്ന്നാ അതെനിക്കും അറിഞ്ഞൂടായിരുന്നു പക് ക്ഷെ നമ്മളെ ഫസ്റ്റിന്റെ ഓപ്ഷൻസിലെ എനിക്ക് ഒന്നറിയായിരുന്നു ഒന്ന് ഒന്നര മാസം ഒന്ന് ഒന്നര വർഷമാണന്ന്റിയാം അപ്പെ ഒന്നര മാസംന്ന് പറയുന്ന ഓപ്ഷൻ അയിനകത്ത് ഇല്ലല്ലോ അപ്പൊ പിന്നെ ഒള്ളത് ഒന്നര വർഷം അല്ലെങ്കി പതിനെട്ട് മാസം അവിടെ ഇര്ന്ന് എണ്ണിയാണ് ഞാൻ ഇവടെ പന്ത്രണ്ട് കഴിഞ്ഞ ആ ഒന്നര മാസം കഴിഞ്ഞാൽ പതിനെട്ടാണല്ലോ അങ്ങനെ പതിനെട്ട് എഴ്തി അപ്പ അപ്പൊ പിന്നെ മനസിലായി മറ്റതും മറ്റേ ഇരിക്കുയോല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴതി വെച്ച് എങ്ങനെങ്കിലും ഒക്കെ പിന്നെ ഞാൻ മറ്റേ നമ്മളെ ത് ഇണ്ടല്ലോ മറ്റേ എന്തേരും സാനത്തിന്റെ പേര് നന്നയി അമം മറ്റേ ത്‌ ഏ മറ്റെ സ്‌റ്റ്‌യാ ഗ്രാവിഡാ തെ അത് ഇന്റഗുമെന്ററി ഇന്റഗുമെന്ററിൽ ഞാൻ കൊറെ സാധനം എഴുതാൻ മറ തേ ഇപ്പൊഴാണ് ഓർമ്മ ഓരോന്നും ഓരോ സമയത്താണ് ഓർമ്മ വെരുന്നെ മറ്റേ ക്ലോയാസ് മെക്ക് കൊണ്ടല്ലെ മോ ത്തോള്ള സാനാ
ആ ഫേഷ്യൽ മാസ്ക് ഞാൻ പക്ഷെ ആ പേര് മർന്നോയി. അതോണ്ട് ഞാൻ ഫേഷ്യൽ മാസ്ക് എന്നണ് എഴുതി വെച്ചെ
ഓ ഓ ഞാ എനിക്ക് പേരറിയാര്ന്ന് പക്ഷെ അത് ഞാൻ വേറെ ഏതിലോ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതി എഴിതീലാ
അവസാനം ഹെയറും നെയിൽസിന്റെ ഒരു സാനം കൂടെ ഇതിൽ ഒണ്ടായിര്ന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോയിച്ച് എന്താ ഒരു സാധനം കൂടെ ഇതില് വരുവല്ലോ എന്നിങ്ങനെ ആലോയിച്ച് എനിക്ക് കിട്ടിയില്ല മറ്റേ ഇവിടെ വന്ന് എന്റെ ഫോണില് ചാറ്റ്ജിപ്പിറ്റിൽ അതാണ് തൊറന്ന് കടന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന്ആലോജിച്ചു ചാ പിറ്റിലെല്ലാം മറ്റേ മേം അയച്ച ഇതിലുണ്ടല്ലോ അപ്പോ ഞാൻ ഓ ഓര് ക്കോ ഹെയറിന്റെ ആ ഒരു നമ്മൾ പ്രഗ്നൻസി സമയവുമ്പെ ഹെയ
നോവിയ ഫ്ലൂവം അങ്ങനെ എന്തോ അത് എന്റെ അട്ത്ത് ഞങ്ങളെ എക്സാമ് ക്ലാസ് ഇരുന്നില്ലേ എ സാമിന് കെറി ഇരുന്നപ്പഴ്ത്തേക്ക് ഐശ്വര്യംന്റെ അടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് ചോയിച്ച് എടി തിന്നിങ് ഓഫ് ഹെയർ എന്തിനാണ് അപ്പൊ എനിക്കും ഈ തി ടീനോവിയന്ന് പറഞ്ഞ സാധനം ഞാൻ മറന്നു പോയി എനിക്ക് എഫ്ലുവ ഓർമ ഉണ്ടായിര്ന്ന്. ഞാൻ പർണു എടി എന്തരോ ഒര് എഫ്ലൂ ഒ ന്നറിയാം എന്തിര്ന്നാലും അവൾ പറഞ്ഞ് എടി ടെഫ്ളോവിയോ ആണോ അപ്പ ഞാൻ പറഞ്ഞ് ടെഫ്ളോവിയ ഞാൻ കേട്ട് ഹ് ഇതില്ല പിന്നെ ഞങ്ങെര് അവിടെ ഇരണ് രണ്ട് പേരുടെ ആലോയിച്ച് ആലോയിച്ച് കണ്ട്. പിടിച്ച് തീനോവി എഫ്ളു അതൊണ്ട് അത് എഴ്തി വെച്ച് പിന്നെ നെ നെൽ എന്തെര ബ്രിട്ടിലാവോന്ന്. അങ്ങനെ എന്തോ എന്ന്
ഓ നെയിലിനും എന്തെരാ പറ്റുവാ
ഓ ഒച്യു ആ കീറി പോവുന്ന് പറയുന്ന സാധനം ആഹ് അത് ഞാ അത് പിന്ന അത് എഴുതിയില്ല പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ മറ്റേ പിന്നെ കാ ബോഡിയിലുള്ള ഹെയെർസ് ഫുള്ളൂ തി തിക്കനാവും ഡാർക്കനാവും മേബി തലയിലുള്ളത് മാത്രം തിന്നാവും പോനതി
ആഹ് പിന്നെ ഞാന് ഇന്നലെ പ്ലാസന്റയാണ് പഠിച്ചു തുടങ്ങിയ അപ്പ ഭയങ്കര ആത്മാർത്തദ കാരണം പ്ലാസന്റെ വരക്കാനും പിന്നെ നമ്മുടെ ടെസ്റ്റില് കുറെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് രണ്ട് മൂന്നെണ്ണം അടയാളപ്പെടുത്താനും പഠിച്ചേ അവിടെ ചെന്നപ്പാ പ്ലാ സന്റൽ ഇത എവിടെ വരുന്ന അത എവിടെ വരുന്നത് എഴുതാൻ പോലും എനിക്ക് അറിഞ്ഞൂടെ സുമ്മാ പ്ലാ സന്റെ വ ് ഞാൻ അന്തം വിട്ട് നോയിിക്കൊണ്ടിരിക്കയാണ് ഇതിലെ സാധനങ്ങളൊക്കെ എവിടാ
ഓ പ്ലാസന്റെക വയസ്
പ്ലാസന്റെ വരച്ച് ഞാൻ വിചരിക്കണ് ഞാൻ ആദ്യം പഠിച്ചതാണ് അപ്പം ഞാൻ മറക്കൂലല്ല യ്യോ എന്തൊരു ആത്മാർത്ഥ പ്ലാസ.. വരച്ചിട്ട് റബ്ബർല്ലോ മായിക്കാൻ പ്ലാസന്റെ വരച്ചിട്ട് ഞാനേ ഇതി എവിടെ അടയാളപ്പെടുത്ത ആകെഅറിയാ താഴോട്ട് വരുന്ന സാധനം അമ്പലിക്കൽ കൊണാണെന്ന് വേറെ എന്തൊരുണ്ട് ഇതിലട ഡയമീറ്ററൊന്നും അടയാളപ്പെടുത്തി വെക്കാൻ പറ്റൂലല്ലോ
ആഹ
ഞാൻ പ്ലാസന്റെ ഞാൻ പ്ലാസന്റെ പഠിച്ചോണ്ടിരുന്ന സമയത്താണ് മാം മെസ്സേജ് അയച്ച പ്ലാസിന്റെറയുടെ ഡെവലപ്മന്റ് പഠ ണ്ടിര സമയത്ത് എനിക്കാണെങ്കിൽ മാ മാം വോയിസിട്ട എനിക്ക് വേണ്ടി കണക്കാണ് അയ്യോ ന്നാ ഡെവലപ്മെന്റ് കുറേ പേർക്ക് വന്ന മനസിലായില്ലന്ന് പറയുന്നത് നിങ്ങളെ ഡെവലപ്മെന്റ് പഠിക്കണ്ട ഞ ക്ലാസ് അങ്ങനെറില്ല ഇപ്പൊ കറക് ഞൻ ഡെവലപ്മെന്റ് വായിക്കുന്ന എനിക്ക ഒരു മണ്ണാക്കട്ടെ മനസ്സിലന് എവര് നിങ്ങള് കുഴപ്പമില്ല സ്ട്രക്ചറും സർഫസും ഒക്കെ പഠിച്ചാൽ മതി അപ്പ ഞാൻ അപ്പ തന്നെ ഓ ര ട്ട് കാരണം അത് ഞാൻമുമ്പേ പ കുറച് നേരത്തെ ഞാൻ അതിന്റെ ഫങ്ക്ഷന് ും അതിന്റെ സ്ട്രക്ചർ സാധനൊക്കെ ഒക്കെ പക്ഷെ എനിക്ക് ഡെവലപ്മെന്റ് എത്ര വായിച്ചട്ടും മനസാാവുന്നില്ല അങ്ങനെ ആത് വെച്ചോണ്ടിന്നപ്പോഴാണ് അവര് വിളിചെ ആ
ആകെ മനസ്സിലായ ആത്ത മൂന്ന് സ്ഥാന ഡിസ്കോഡണ് ഷേപ്പ്ന്ന് പറയുന്നത് ഒരു ഹീമോകോറിയല പിന്നെ ഡസിഡിയയും ആ ഒരു സാധനം മാത്രമാണ് മനസ്സിലായ വേറെ
എ പറയുന്ന ഈ കോറിയോണ് യന്തിരാ ഡിസ്കഎന്നൊ ഇൻക്കൊന്നും അറിയില്ല ഇന്ടെ ദൈവമേ
പതിനൊന്നാഴ്ചയാകുമ്പോ എന്തരാാ സംഭവിക്കൂന്നാ
ആഴ്ചമാണ് വിഷയം എല്ലായിടത്തും ആഴ്ചയുണ്ട് എല്ലാ അടുത്ത ആഴ്ച എല്ലാ അടുത്ത ആഴ്ച
ആ ബ്രസ്റ്റ് ചേഞ്ചസിൽ വരുന്ന ഓരോ ആഴ്ചകളാ
അതി അവസാനം പഠിച്ചങ്ങനെ നാലിന്റെ മൾട്ടിപ്പിള് ഒന്ന് മൂന്ന് മുതൽ നാല് പിന്നെ പന്ത്രണ്ട് പിന്നെ പതിനാറ് പിന്നെ ഇരുപത്തിനാല് അങ്ങനെ വെച്ച അങ്ങനെങ്ങനെ അങ്ങെ അത് തന്നെ അവ എനിക്ക് സമയം കിട്ടില്ലല്ല എ വച്ചാ പതിനൊന്ന് പത്ത് ഇതായിട്ട് രണ്ട് എസ് എയും തീർന്നില്ലാ എസ് എ തീർന്നില്ല അങ്ങനെ ഞാങ്ങനെ ഇരിക്കാ ആലോചിക്കുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഇനി ഇങ്ങനെ ഞാ ഈ അഞ്ച് ഷോട്ട് നോട്ട് എയുതും അതിന്റെ ഇടക്ക് അമ്നോട്ടിക് ഫ്രൂഡ് എനിക്ക് എത്രയ്ക്ക് അറിഞ്ഞുകൂടാ സൊ ഒത്തിരി പോലെ ഒത്തിരി പോലെ അമ്നോ ട്ടിക് ഫ്ലൂ ടെസ്റ്റ് ഉണ്ടായിരുന്നൊള്ളു അപ്പൊ ഞാൻ അമ്പ്ലിക്കൽ കോട് അമ്നോട്ടി ഫ്ലൂയിഡ് ഞാൻ അധികം പഠിച്ചില്ല ഞാൻ പ്ലാസ് തന്നെയാണ് കൂടുതലും പഠിച്ച അതിപ്പോ എനിക്ക് അറിഞ്ഞൂട അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണ അപ്പ അതിന് അറിഞ്ഞുകൂടാത്തോടെ അതിന് സമയം കിട്ടും കാരണം അതിന്റെ സമയം കൊറച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ അതി അത് ഒക്കെ ആലോചിച്ച എഴുതികൊണ്ടിരുന്നപ്പോൾ ഴത്തേ എനിക്ക് ബ്രസ്റ്റ് ചെയച് ചെയ്തന്ന സമയം കിട്ടിയില്ല അങ്ങനെ ഞാൻ പിന്നെബ്രസ്റ്റ് എവിടെ ഞാൻ മറ്റേ ഈമെട്രറിൽല്ലേ അല്ലേ മറ്റെ ആ ആ നമ്മള റീപ്രോഡക്റ്റീവ് സിസ്റ്റത്തില് എഴുതാവരുതല്ലേ എസ് ഐയില് ആ രണ്ടിനും എഴുതാനായിരുന്നൊ അങ്ങനെ അ അൽ രണ്ടാമത്തേന് ഞാൻ ബ്രസ്റ്റ് ചേഞ്ചസ് ഒന്നും എഴുതീല.
ഉം
അതാണ് ഞാൻ പറഞ്ഞെ ഇൻ്റർയൂമെൻ്ററിയില് മിക്ക മറ്റേ ഇത് മാത്രേ എഴുതയുള്ളൂ മറ്റേ അപ്ഡോമിനറി വരുന്ന സാധ നം പിന്നെ ഹെയറും. ഹെയറും എഴുതി. പിന്നെ അപ് അത്രേഎഴുതിയുള്ളൂ ബ്രസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയില്ല.
ഓ
പിന്നെ മറ്റേ എന്തര് ഉണ്ടായിരുന്ന അമനിയോട്ടിക് ഫ്ലൂയിഡിന്റെ എന്തര എഴുതണ ആലോചിച്ചിട്ട് ഞാൻ വേറെന്തരോ ആലോചിച്ചിട്ട് പോയപ്പോഴത്തേക്ക് അത് മറന്നുപോയ്.
അമ് അമ്നോട്ടിക്ഫ്ലൂയിഡ് അവസാനം ഞാന് ഈ അമ്നോട്ടിക് ഫ്ലൂയിഡിനകത്തു തന്നെ ഗ്രീൻ കളർ ആണെ ങ്കി ഇങ്ങനത്തെ പ്രശ്നം വേറെ കളറാണെങ്കി ആ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിലാകെ മൂന്നെണ്ണേ ഓർമ്മയുണ്ടാ
അയ്യോ എനിക്കും അഞ്ചണ്ണോണ്ട് മൂന്നെണ്ണം ഞാൻ എഴു തീല്ല. ഗ്രീൻ കളറ്, ഗോൾഡൻ കളറ്, ലാസ്റ്റത്തെ ഒന്ന്
ആ ഞാൻ ഇൻട്ര യൂട്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് എഴുതി. പിന്നെ ഒരു ഹെമറേജിന്റെ എഴുതി ആ ഗോൾഡൻ കളറൊക്കെ ഞാൻ മറന്നേ പോയി.
ആ ഹെമറേജ് എന്ന് ഞാൻ മറന്നുപോയി. ഞാൻ എഴുതിയത് ഇത് മെക്കോണിയം വരുന്ന ഗ്രീൻ. പിന്നെ ആ പിന്നെ പിന്നെ അടുത്തന്ന് വെച്ച ഇത്. എന്തോന്ന് മറ്റേ സംഭവത്തിന്റെ പേര്മറന്നു പോയല്ല മറ്റേ ഇത് ആർ എച്ച് ഇൻകോമ്പാറ്റബിലിറ്റി ഗോൾഡ് കാരണം അത് കൊറേ നേരം ആലോചിച്ചിരുന്നോ ണ്ടാണത്. പിന്നെ ബ്രൗൺ കളറ് ഗ്രേഡ് ഇൻഡ്രാഹൈഡ്രേൻ ഡെത്ത്.
ഓക്കെ പിന്നെ വിളി
ആടി ശരി.